അന്ന് ഞാൻ വിളിച്ചിട്ടൊരു വിവരം ഇല്ല അമ്മം ചേച്ചി ഇനി പോയരിക്കുംന്ന് പെരേല് പോണൊക്കെ വെച്ചിട്ട്
അപ്പോതിന്നെ ചായ വക്കാനൊക്കെ നിന്ന്
ഏഹ് എന്താ കടി
കടി ഉഴുന്ന് വട
തന്നെ എന്തന്നിട്ട് ചട്നിയൊക്കെ ഉണ്ടാക്കിയേക്ക്
നല്ല അടി പൊളി ചട്ട്ണി
കൊതിയാവണ്‌ ഈ മഴത്ത്
ഞ്ഞിപ്പം പറഞ്ഞിട്ട് കാര്യല്ല തിന്നാട്ട ഞാനിവിടെ
ആ പിന്നെ മോന്റെ പാടെന്താ മോൻ വന്നീല്ലേ പനി പനൊക്കെ ആയിട്ട്
ഏ അന്നക്കെ മാറി അല്ല പോയിട്ടില്ല വേറെന്താ
വേറെത് സു സുഖാണ് കൊഴപ്പൊന്നില്ല
എന്നാ എന്താ മക്കളൊക്കെ എനീച്ചില്ലേ
ഏ മക്കളൊക്കെ എനീച്ചു ഒരാള് മുട്ടായി വേണം ഒരാള് അതു വേണം ഇതവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്‌ നട ഉം ഓരോത്തര് ഓരോന്ന്
തണുപ്പല്ലേ പനി ഉണ്ടാവും അല്ല പയ്പ്പ് ഉണ്ടാവും
പനിക്കായിട്ടൊന്നല്ല. അപ്പൊ ഒറങ്ങി എനിച്ചാ കിറുക്ക് ഒറങ്ങലില്ലല്ലോ അപ്പൊ ഇന്നും സ്കൂള് ആയ കാര ണം ഉറങ്ങെണെങ്കി ഇപ്പൊ ഒരു ശനിയാഴ്ച ഞായറാഴ്ച അല്ലേ കിടന്ന് ഉറങ്ങൊള്ളൂ. അയിനിപ്പ ഇന്നല ഇപ്പ ഇന്നലെ ഇല്ല. ഇന്നലെ ചെറിയവർക്ക് ഇല്ല. വല്ലിയവർക്കൊക്ക ആയി നാലാം ക്ലാസ് വരെയുള്ള കു ട്ട്യേൾക്കില്ല. അപ്പൊ ഇന്നലെ ഒരു പരിപാടിണ്ട്.
പിന്നെ
വേറെന്ത്
വേറെന്തൊ
സുഖാണ് കൊഴപ്പൊന്നുല്ല.
ആ
ഉം
ഫ്രണ്ട്സോളൊക്കെ വിളിച്ചീനില്ലേ.
ഏ വിളിക്കലൊക്കെണ്ട്.
ഉം താമരക്കുളം പിന്നെയും കൊടുത്തിട്ടാ ങ്ങള് താമരക്കുളം ഉണ്ടാക്കാൻ വേണ്ടീട്ട്.
ഏ
അത് പിന്നേം കൊടുത്ത്
ഞാൻ പാത്ത്ക്ക് വരുമ്പോ വരുവോണ്ടി പെരേക്ക്
ആ പട്ടരക്കാലുള്ള ആ ഭാത്തുള്ളവരന്നെയാന്ന് തോന്നുന്നുണ്ട്.
ആണ് അതെന്നെയാണ് അവരെന്നെയാണ്.
കയിഞ്ഞിരി ഉണ്ടാക്കിയ ആൾക്കാര് ഒരേ കണ്ടാല് ഒരു തമിഴന്മാര് ള്ള മാരിയുള്ള ആളാ ഒരു കറുത്തിട്ട്.
തമിഴനൊന്നും ഒന്നും അല്ലത്. അത് ശരിക്കൊര് പെണ്ണും കറുത്തിട്ടെന്നേണ്. കൊഴപ്പ ഒന്നും ഇയ്യ. നല്ല മങ്ങീണ്ട് കാണാന്. ആണ് ചെക്കേണ് ഉടുക്കോ കണ്ടാ തമിഴ്മാരെ അരീയ്യേ. ആ ഇവിടൊന്നല്ലേന്ന് ഏതോ രാജ്യത്തേന് ഏതോ രാജ്യത്തേന്ന ചെക്കന് ഓക്കറിയീല.
ഞമ്മ നാട്ടുകാരനല്ല.
ഞമ്മളെ നാട്ടുകാരനല്ലേന്ന് തോന്നുന്നു. ഇങ്ങനെയാണാവോ ഓക്കറിയില്ല ഞാൻ കണ്ടേക്കണ്. അവലോടുത്ത് മരിയോ മരിയോനാണ് നിനക്ക്റിയാസചരിത്ത ഒരു താത്തണ്ട് തത്താന മരിയോനാണ് അപ്പൊ ഇന്റെ ഉന്റെ ഉമ്മ് അനിയ ത്തിറഞ്ഞ് ഓളടുത്തക്ക് പോവ ഓള് ഓളമാ ഫ്രണ്ടാണാലേ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരീസം ഒന്നു പോയപ്പോ പറേയായി പിന്നെ ഇപ്പാ ഞാൻചോയ്ച്ചു ഓളെ മാ പ്പളേണോ അത് ആ ന്നറിഞ്ഞു അവരൊക്കെ എല്ലാരും മക്കളോ നാല് പെൺകുട്ടികളാണ് അതാ ത്താക്ക് അപ്പൊ നാല് ഉം ഏ ഒരു ഒരു കുട്ടിയുണ്ട് ഓൽക്ക് ആ ആ പെണ്ണിന് ഒരു കുട്ടീണ്ട്.
ചങ്ങായി വല്യ പ്രായോന്നൊള്ള ആളൊന്നല്ല. വല്യ പ്രായൊന്നൂല്ല ചങ്ങായീക്ക്
ആ പ്രായയില്ല. ഒരു കുട്ടി
ആ
ഒരു കുട്ടിയൊള്ളൂ. പിന്നെ അപ്പൊ ഉന്റെ അനുജത്തീൻ്റെ സ്നേഹിതയാണ് ഒപ്പം പഠിച്ചതാണ്. എട്ട് ഒമ്പത് പത്തൊക്കെ ഒപ്പം പഠിച്ച ഓള് പറെയ്
അ
ഏ പെണ്ണിന് പ്രായൊന്നും ഇല്ല.
തന്നെ
ആ
ആഹ്
മുപ്പത് വയസ് മുപ്പത് വയസ്സൊക്കെ അയിട്ടുണ്ടാവുള്ളു
എത്ര റേഞ്ച് പോവണ്ടാ
അത്‌ പോലെ തന്നെ
ഏഹ് ബംഗാ ഞാനും എ ഞാനും എനും ബംഗാളിയന്ന് ചോച്ചിക്ക
അത് ശരി ബംഗാളില്ലല്ലേ നമ്മളെ മലയാളി തന്നെയണല്ലേ ആ ചിലരെ കണ്ടാ തോന്നുല്ല അതാ
ആഹ് അങ്ങനെരു തോന്നലുണ്ട് വേറെ എന്തൊക്കെയാ കാക്കല്യാന്ന് കാക്കല്യാടാ ചാടിക്കന ങ്ങളെ കാക്ക ഇല്ല അവിടെ കാക്ക ഏയ്
ആഹ് ചായക്കുടിക്കണ പിന്നെ പിന്നെ എന്താണ്
വേറെ
ആഹ് നല്ല മഴ പെയ്താ പുറത്ത് ഇറങ്ങാൻ തോന്നുന്നില്ല അല്ലെ
ഏഹ് മിറ്റത്തക്കന്നെ ഇറങ്ങാൻ തോന്നല്ല കാലാണെ ഔത്താണെങ്കി കി ഔത്തായിട്ട് ഔത്ത് കിണുപ്പാ യിട്ട് കാലാന്റെ അടി വേദനാ ട്ടു കാവ്യല്ലേ ആക കാവ്യ ച്ചേ ഔത്ത് നടക്കാൻ വയ്യ ക
ഇവിടെ നിൽക്കണ വീട് പഴേതാ
ആഹ് പയേ വീട് പയേ പേരേണ് ഇതിനൊന്നും ചെയ്യാല്ല അപ്പൊ ഔത്ത് ബ ര്‌സം ങ്ങട്ട് പെറന്നാ പിന്നെ ഔത്ത് ചെരിപ്പിട്ട് നടക്കണ്ടെരും കിണുപ്പായിറ്റും കാല് വേദനായിറ്റും പാടം വള്ളം ചുറ്റുഭാഗം നല് ഭാഗത്തും വെള്ളംങ്ങനെ നി ക്കുവാ നമ്മള് പേ പേരേല് നിൽക്കുമ്പോ ഭയങ്കര പാടാണ് ഔത്ത് ആദ്യംക്കേ തെടച്ച്ട്ടാ തീരേ ഉണങ്ങൂലേന്ന് വെള്ളംങ്ങനെ നിന്ന് ഔത്ത് കിണപ്പായിട്ടേ വള്ളം ഇങ്ങനെ പൊന്ത് കേരേനി ഔത്ത് അകം നമ്മള് തൊടച്ചിട്ട പോലെയാണ് ഇപ്പ ങ്ങട് തൊട്ച്ചപോ ണ്ടാവും പ്പൊ പിന്നേ അങ്ങനെ ഇല്ല
ഉം ആദ്യ ഞങ്ങ വ പേരെ അങ്ങനെയന്ന് പിന്നെ മാർബിളൊക്കെ ഇട്ടപ്പോ ഓട്ടോമേറ്റിക് ശരിയായി കാരണം ഇത് പോ ഉയരം കുടിയില്ലേ
ആഹ്
കാവ്യ ആവുമ്പോ എല്ലാം തുടച്ചാ വൃത്തിയാ നന നനയാണ്ടിരിക്കും എപ്പഴും
ഇപ്പോഴും വയസ്സക്കാല താ ണ് വേനൽക്ക് കുഴപ്പല്ല വേനൽക്ക് പൊടി പൊടി ഇങ്ങട്ട്‌പാ പൊടി പാ റിട്ട് എഴുത എഴുത്തച്ഛന്റെ അവിടെ പോയിട്ട് എഴുതണാതിരി എഴ്താ പൊടി പാറിട്ടേ നിലത്ത്ഇങ്ങനെ നല്ല അടയാളം കിട്ടും
പൊടി പാറി
ഉം കുട്ടിയാളാണ് എഴുതി കളിച്ച് ണ് ചെലപ്പോക്കെ രാ രാത്രി പിന്നെ തൊടക്കലൊക്കെണ്
നല്ല പൊടി ഉണ്ടാവുംല്ലേ
ആഹ്
വീട്ടില് മക്കള്ണ്ടാവുപ്പോ ഒന്ന്ണ്ടാക്കി കൊട്ക്കുല്ലേ
ഏഹ് ആഹ് ഉണ്ടാക്കണം
മക്കക്ക് ഒന്ന് മക്കക്ക് ഒന്നുംണ്ടാക്കി കൊ
ഇണ്ടാക്കാണ്ട് ഇപ്പ നീച്ചിട്ടെള്ളൂ ഒക്കെ എല്ലാരും കിടന്നുറങ്ങ പൊരിക്കടി
അന്റെ ടെ
ഏഹ് ഇല്ല ചക്ക താടെ ചക്കപ്പണിന്ന് പറഞ്ഞാ ചക്ക ഉംപ്പട്ത്ത് കൊറ്ച്ചീസം മുന്നേ പൊരിച്ചില്ലെ പൊരിച്ച് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി ചക്ക വേവിച്ച് വറവ്
ഇവിടെ ചക്ക തിന്നാൻ പൂതിയായിട്ട് എന്നിട്ട് ഞാനെന്റെ പെരെ പോവാ ഞ്ഞിട്ട് മാർഗം ഇല്ലാതെ ചെക്കനിക്ക് പനിയല്ലേ പടച്ചോനെ ചക്ക തിന്നാൻ പൂതിയായിട്ട് ന്റെ ആങ്ങൾന്റെ മോനോ മ രോളും കൂടി ഇന്നലെ വന്നാന്ന് ഞാൻ പറഞ്ഞു ഉമ്മുട്ടി അമ്മായിക്ക് ചക്ക തിന്നാൻ പൂതിയായിട്ട് വയ്യടാന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് എന്നാ ഇന്ന് പറഞ്ഞ് വിടാം നമ്മടെ ചക്കഇല്ലല്ലോ ഈ നാട്ടില് എന്നാ പറഞ്ഞൂടാര്ന്നോ വ ഞാൻ പറഞ്ഞു ആ പഴഞ്ചക്ക ആർക്കും വേണ്ടാത്ത പഴഞ്ചാക്കേലും ഇന്ക്ക് ഇപ്പോ തിന്നണന്ന്റഞ്ഞു
ഇക്ക് ഇബടെ വരിക്ക ഇവിടെ വരിക്ക ചക്ക ഉണ്ട്ന്ന് നല്ല പൂത്ത നല്ല രസള്ള ചക്ക അതിന് ഞങ്ങക്ക് ഇടാൻ ബെജ്ജ മേലെആയിട്ടെ ഇടക്കിടക്ക്ന്നട്ട് വീണ് വരും
ഒരു ഇങ്ങനെ
മ് എല്ലാ വ്ഗ്ഗലിണ്ട് വെറുതണ്ട് വ്ഗ്ഗു ഇങ്ങനെ വിഗാന്നല്ല നേരണ്ട് വെള്ത്താ അടിച്ചു വരുമ്പോ നമ്മള് ഇത് പെറുക്കി വലിച്ച് പോന്നു ഞാൻ പറഞ്ഞ ച ക്ക ഉ ഇടാൻ വേണ്ടി ഒരു കുജ്ജ്ത്ത ണ്ടിയെരുന്ന്
ആ ഞങ്ങളടെ അവിടെ അങ്ങനെയാ ഇവിടെ ഒരു ചക്കഇല്ലാഞ്ഞിട്ട് ഞാൻ പോരാന്ന് അവിടെ ആർക്കും വേണ്ട പഴംചക്ക പച്ചചക്ക ഒത്തിരിയെണ്ണ മുണ്ട് പച്ചചക്ക തിന്നിട്ട് നല്ല രസമാണല്ലോ ഏ അത് ആർക്കും വേണ്ട അത് ലാസ്റ്റ് ലാസ്റ്റ് ആവുമ്പോ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെക്കെ പറഞ്ഞു ഇനി പോര് ഇനി പോകേണ്ട
മുളക് കറിയും മുളക് കറിയും ചക്ക വേവി ച്ചതുവാക്കാം
പോത്ത് ഇറച്ചി നല്ല രസമാണ്
ഉം
ആ ബീഫും തട്ടിക്കൂട്ടണേ അർവുകാര് പച്ച നല്ല ബീഫ് രണ്ടെണ്ണോ എപ്പോ കഴിയുല്ലേ ചക്കപ്പഴം ഈച്ച പിടിച്ച്
ചക്ക ഉണ്ട് ഞങ്ങടെ അടുത്ത പെ രന്ന് പച്ചച്ചക്ക ഒക്കെ കൊണ്ടുന്ന് തനീന്ന് ഇങ്ങക്ക് കൂട്ടാൻ വെച്ചാളന്ന് പറഞ്ഞിട്ട് ഇത് ആ മുഹറം
മൂവാഞ്ചി പാക്ക് മേടിച്ചിട്ട് ഇപ്പം പോകാട്ടോ ആ അല്ലെ ഉമ്മാക്കൊരു ചെറിയതായിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻഫെക്ഷൻ വരുവല്ലേ പോയി ജീവി മാറാ ചക്ക പോലെ എനിക്ക് സമാധാനം ആയി ഒന്ന് പോവാ എന്താ കറമ്മുറതിന്നേ മിച്ചറാ
മം മം അതെ ഞാൻ പറഞ്ഞില്ലേ ഒറങ്ങി വച്ചിട്ട് ഒറങ്ങീവെച്ചിട്ടേ മറ്റേ ലെയിസ് ലേയിസ് ഓടിഞ്ഞന്ന് അപ്പോ അതില്ന്ന എന്താടാ പാനീ പൂരിന്റെ ലേസ് അത് പൊട്ടിച്ചിട്ട് അയില് അതിൽ തന്നെ ഉണ്ടാവും സോസും പാനിപൂരിന്റെ
ബോറമ്മ പോണുണ്ട് പാനിപ്പൂരിതിന്നാൻ പോയിട്ടുണ്ട് പൂകി നന്നാക്കുന്ന ഓഡിയോ നമ്മള് ഉണ്ടാക്കിയ നന്നാവില്ലടോ അത്
അതാ എന്റെ സംശയം ആ ഇത് അതേപോലത്തെ ഓ അയില് അതിന്റെ സോസും ഉണ്ട് ഇതുമുണ്ട് പാനി പൂരിന്റെ അതും എന്നിട്ട് അ ഇത് പൊട്ടിയ്ക്ക പൊട്ടി ഇച്ചി പൗതിയും അതിന്റെ പൊടിയും പൊട്ടക്കെഅതിൽ തന്നെ ഇടുക എന്നിട്ട് ഈ സോസ് വെച്ചിട്ട് ഇപ്പൊ ന്റെമോന് തൊള്ളേ വെച്ച് തന്നതാ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോ
അത് ശെരി എന്താ സൗണ്ട് എന്താ സൗണ്ട്
കറു മുറുന്ന് ല്ലേ
ആ സൗണ്ട്ഇങ്ങനെ കേക്കാം മക്കളോട് തിന്നരുതെണ്ടാ ആദ്യം മക്കള് ഉമ്മമാരാ തിന്നണത്
മക്കക്ക് ഹി ഹെ ഹ് മക്കളോട് തിന്നരുത് ഓർക്ക് എപ്പളും എപ്പളും ലയിസും ഇത് ഇതൊന്നും കൊണ്ടുന്ന് കൊടുക്കൂല്ല ഓർക്ക് ലയിസ് ഒന്നും എപ്പഴും കൊണ്ടുന്ന് കൊടുക്കലില്ല അപ്പോ ഇന്ന്
എ ഏറ്റവും കൂടുതല് മക്കളോട് മക്കളോട് പറഞ്ഞ് കൊടു ക്കേണ്ട കാര്യമാണ് മക്കളോട് പറഞ്ഞ ഏറ്റവും കൂടുതൽ ലയിസ് ന്ന ക്യാൻസറിന്റെ വരുന്ന ലക്ഷണം പക്ഷെ അത് തിന്നണ്ടോട്ത്താണ് മക്കൾ
തള്ളതിന്നുല്ലേ ആ ഓന്ക്ക് അപ്പൊ മറ്റാൾ ഒരാൾ ഒരഐറ്റം മേടിച്ചുട്ന്ന്ക്ക്. ഉക്ക് വെല്ലാതെഷ്ടല്ല്യ ഇക്ക് ഇക്കാ പുളിയും ഏ എ രും മധരൊക്കെ കൂടുള്ള അതുംകിഷ്ടല്ല. ഒരാൾപ്പതാ കൊടുന്ന് ഒരാൾ ഓക്കെ ഉം ഇക്കങ്ങത്തി അതൊന്നും ഇഷ്ടല്ല. ഇത് പാനിപൂരിന്റെ കത്ത് കണ്ടപ്പോ ഞാൻ തൊള്ളാട്ടിയതാ കൊറച്ചാളൊള്ളൂ വന്നത് വേറെന്ത് അല്ലല്ല കടി ഇണ്ടാക്ക്ണ്ട്. കാക്ക ഇന്ന് ഉച്ചക്കൊന്നും വന്നട്ടീലാ അപ്പൊന്ന്‌ കാക്ക രാത്രി ആ രാത്രി ഒര് എട്ടേമുക്കാൽ ഒമ്പതമണി ആവുമ്പോത്തിനും ഇല്ലല്ല നമ്മളെല്ലാരും കൂടെ പോയി.
അന്ന് സ സമൂസൊക്കെറ്റ് പോയിന്നല്ലോ
ആഹ് അത് പ്രസ ആ അത് പെറ്റി പെറ്റി ആ ആൺകുട്ടി ആൺകുട്ടി ആ ആൺകുട്ടി അത് ഇതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏഴിന്റനന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. കുഴപ്പൊന്നില്ല ഏ എന്ത വലിയ പരിപാടിയക്ക വല്യ പരിപാടി ഇയ്യ ന്നലെ പ്പങ്ങളെ അയൽവാസീല് എന്ത് പിടിച്ച പരിപാടിയേരുന്നു രണ്ട് പോത്ത് ഒരാട്
ഉം
പെരും പരിപാടിയേരുന്നു, ഏ ഇത് ഓഡിറ്റോഒലെ മിറ്റം തന്നെണ്ട് അത്യാവശ്യം വല്ല്യ പണക്കാരാണ്. കട്ടൊക്കെ ഇട്ടിട്ട് മിറ്റം തെ മിറ്റത്തന്നെരുന്നു ഫുള്ള് ഭക്ഷണം രണ്ട ഐറ്റം ചോറും ബ്രോസ്റ്റും രാവിലെ എന്ത് ക്കേന്ന് പിന്നെ ഫുട്ബലൊക്കെ പറഞ്ഞേട്ടിരിന്നു ആവോലി മീന് ന്തൊക്കേ മീന് പൊരിച്ചതും മീൻ ചുട്ടതും വെന്തുംകാലും മറ്റതും ബ്രോസ്റ്റ് റ്റും അതുഇതും ഒക്കെണ്ടായിക്ക്ണ് ഉച്ചക്കും അതേപലതന്നെ രണ്ടയിറ്റം മൂന്നായിറ്റം ചോറ് ചോറ്ന്നെന്റെഷം പലയിറ്റം മുട്ടായി ഈ കുല ഏ കുല ആ എന്താണ് ഗുലാബ് ജാമ് പിന്നെന്താണ്
ആ ഇപ്പൊ ഏ താണ്ല്ല എ ഫുട്ടിങ് കുട്ടിങ്ങൊ ആ ഇപ്പത്തതാണല്ലോ
പലയ പട്ടേര്ന്നു ഇന്നലൊക്കെ ഞങ്ങളോ ഒക്കെ പോയിരുന്നു പരിപാടിക്കയ് പിന്നെ ലുക്കൈമാത്തില്ലേന്നു എങ്ങനേ
ഏഹ് അന്നോട് എന്നാ ആയിക്കോട്ടടി. ഞാൻ വിളിക്കാ ഉം അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ
കിപ്പിന്നെ വിളിക്കപ്പം പറഞ്ഞെരണ്ട്.